ഹലോ കേക്കാമോ? ഹലോ?
ഹലോ. ആ കേക്കാം കേക്കാ ആ എന്തൊണ്ട്? ആ ഇവിടെ നല്ല മഴയൊണ്ട്.
ഇവിടെ നല്ല മഴയാ. ഇവിടെ മഴ
ഇവടെ ഇവിടിപ്പോ തോന്ന് നിക്കുവാ.
ആ ഇവിടെ നല്ല മഴ.
ആ ആ ഛായ ഛായ ഞാ കുടിച്ച് ഇല്ലാ. ചേച്ചി ഛായൊടിച്ചോ ച്ചോന്ന്
കഴിച്ചു. നീയോ?
ആ ഞാനാണെങ്കി ഛായ കുടിച്ചില്ല ഏത്തക്കപ്പം കഴിച്ചില്ല. ഏ എന്തോയ്യുവാ?
മഴയായതോണ്ട് ഇവിടെങ്ങനെ ഇരിക്ക്ന്ന് എന്തോ ചെയ്യാന ഇനിയിപ്പോ ഇച്ചര മീൻ കിട്ടി അതൊന്ന് വെട്ടി ഏ കറിവെക്കോ വല്ലോം ചെയ്യണം. ഏ
ആ കറി വെച്ചന്ന് വറുത്തന്നൊഷ്ടം?
കറി വെക്കുന്നത് ആണ് ചോറിനകത്തിട്ട് പെരട്ടി തിന്നാനിഷ്ടം.
ചോറിനത്തെത്തിപ്പര എ എനിക്ക് വർത്തതാണിഷ്ടം. ഉം ജോലി എന്തുവാ?
ജോലിയൊക്കെ ഒണ്ട് ആന്നെ വീട്ടു ജോലിയാണ്. ഓ ആ ആ ആ ആ അങ്ങനെ രിക്ക്ന്നു പിന്നെ എന്തെന്തുവാടാ എടാ പിന്നെ നീ നീ നീനക്കെന്ന ക്ലാസ് തൊടങ്ങുന്നേ?
ആറാന്തി.
ആറാന്തിയാ അന്നേരത്തിന് ഡ്രെസ്സൊക്കെ എടുത്തോ?
ആഹ ഡ്രസ്സൊക്കെ എടുത്ത്.
ആഹ ആഹ ആഹ എത്ര ഡ്രസ്സ് എടുത്തടാ?
ഒരു രണ്ട് ഷർട്ട് രണ്ടോ മൂന്നോ ഷർട്ട് പിന്നെ കുറച്ച് ടീഷർട്ട് പിന്നെ രണ്ട് ബാൻഡ് എടുത്ത്.
ആണോ ആ് ആ് ആഹ് എടാ അവിടൊക്കെ പോയി നല്ലായിട്ട് പഠിച്ചോണം കെ ട്ടോ ഒഴപ്പരുതേ. ഏ ആഹ എ എല്ലാ എല്ലാ എല്ലാ വിഷയത്തിനും ട്യൂഷനും ഒക്കെ പോണം അവിടെ ട്യൂഷനൊക്കെ എടുക്കാനാളുണ്ടോ?
റിഞ്ഞൂട മമ്മിക്ക് അറിയത്തൊള്ളു അത് വരേക്ക് കിട്ടുവാണെങ്കി
ആഹ് ആഹ ആഹ് ആഹ ആഹ് പിന്നെ ആ ലേ അവിടെ ചെന്നിട്ട് മഴയത്തൊന്നും ഇറങ്ങി കളിക്കരുത് പനിയകും.
ആഹ
ആ പിന്നെ വേറെ അവ്ടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ?
കൂട്ടുകാരൊന്നുള്ളാര്ന്ന്.
ആ അ വായിചെ ചെന്ന് കഴിയുമ്പ അങ്ങ് കൂട്ടുകാരായിക്കോളും.
ആഹ.
ഉം പിന്നെ വേറെന്ത വിശേഷം പറയടാ?
ഓ ഞാൻ താണ്ടെ പിന്നിവിടെ ഇരിക്കന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല.
ആ പള്ളീന്ന് ടൂർ എങ്ങാണ്ട് പോവുന്നന്ന് പറഞ്ഞ് പോയായിരുന്നോ?
ആ ഞാനറിഞ്ഞില്ലല്ലോ.
ആ ന്നോ പള്ളീന്ന് ഞങ്ങെല്ലാരും കൂടെ ടൂറ് പോ ടൂറ് പോകാനൊക്കെ പ്ലാൻ ചെയ്തായിര്ന്ന്. ഏഹ അന്നിട്ട് അത് അന്ന് നീ നീ ഇല്ലായിരുന്നോ ഞങ്ങള പള്ളിന്ന് ടൂറ് പോയപ്പം.
ഓ ആ ഞാനുണ്ടായിരുന്നു. മൂന്നാറല്ലേ? ആ മൂന്നാർ പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. മൂന്നാറ് പോയപ്പം ഞാൻ ഉണ്ടായിരുന്നു. ആ ഹ്
എവ് എവിടെ പോയതാടാ കൂടുതലിഷ്ടപ്പെട്ടത്? ആ മൂന്നാർ എവിടൊക്കെ പോയി നിങ്ങള്
ഞങ്ങ ഡാമിന്റെ അടക്ക പോയി കുറച്ച് കാണാനൊ ണ്ടായിരുന്ന അടിപൊളിയായിരുന്നു
ആഹ് ആഹ
ആഹ
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് വേറെ പറയട ആ
എന്തോ ആട
ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്ന
നാരിക വള്ളം കലിക്കിയില്ലയോ
നാരങ്ങ വള്ളം ചായയും കടിയും ഒക്കെ കഴിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
അടുക്കളയിൽ നാരങ്ങ വെള്ളം കലക്കുന്നില്ലയോ
അടുക്കളൽ നാരങ്ങള വെള്ളം അമ്മ ഏ നി നിങ്ങൾക്ക് കലക്കുന്നുണ്ടോ
ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് കലക്കുന്നുണ്ട്
ആഹ ആഹ ആഹ
ഉ പിന്നെ ഉറക്കിനല്ല ഇന്ന് രാവിലെ പോയിട്ട് അപ്പഴാ വന്നേ
വർക്കിന് പോയി്ന്ന പ്രിയദർശനി ബസിനകത്ത് വന്ന് പ്രിയദർശിനി ബസ്സൊള്ളത് കൊണ്ട് ഇപ്പൊ ഫ്രീയാണ് അവിടുന്ന് ആ ജോലി സ്ഥലത്തൂന്ന് എറങ്ങി നിന്നാലേ പ്രിയദർശിനി വരും അപ്പൊ നേരത്തെ ഈ പ്രിയദർശിനിക്ക് നുമ്പ് ആക്കുന്നേന് നുമ്പും ഞാൻ ആ ബസ്സിൽ തന്നെയാരുന്നു വന്നൊണ്ടിരുന്നത് നമുക്ക് ഒറ്റ ബസ്സാ വീടിന്റവിടെ എറങ്ങാം ആ ഒറ്റ ബസ്സാ എറങ്ങിയപ്പോ ചെറിയ ചാറ്റമഴയൊണ്ടാരുന്നു ഇടയ്ക്കിടക്ക് ല്ലാം ഇന്ന് നല്ല തകർത്തു പെയ്യുവാരുന്ന് കൊടയു എടുക്കാനങ്ങ് മറന്ന് പോയി മറന്ന്പോയി കൊട എടു ൻ മറന്നോയി അങ്ങനെ ആ പ്രിയദർശനിക്കാതങ് സ്ത്രീകള് ആ ശരിക്കും മാ ആ ഭയങ്കര ആള് സ്ത്രീകളങ്ങ് തിങ്ങി പാർക്കുവാ ഏ ആഹ സ്ത്രീകള് തിങ്ങി പാർത്തോണ്ടിരിക്ക പയ്ങ്കര മഴേത് മഴയും അതിന്റെ കൂടെ ഭയങ്കര ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കേറി നി ക്ക്വ എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് സന്തോഷവാ ആ ഉം ജോലിക്കാർക്ക് സന്തോഷവാ ഫ്രീ ആ ഇപ്പം ബസിന് അത് ടിക്കറ്റു എടുക്കണ്ട ഉ
ആ ഉം എപ്പഴ രാവിലെ ജോലിക്ക് പോയേ
എന്തുവാ
രാവിലെ എപ്പഴാ ജോലിക്ക് പോയ
രാവിലെ എട്ടര ആയപ്പോ പോയി അന്നേരവും പ്രിയദർശിനി കിട്ടി ട്ട് ആ അഞ്ച് അഞ്ചര കഴിഞ്ഞപ്പോ ഇറങ്ങി അന്നേരൊം പ്രിയദർശിനി ബസ് കിട്ടി ആ ടിക്കറ്റ് എടുക്കണം സീറോ ടിക്കറ്റ് എടുക്കണം മ്മള് സ്ഥലം പറയണം സ്ഥലം പറയുമ്പോ അവര് സീറോ ടിക്കറ്റ് അടിച്ചു തരും അന്നിട്ട് അത് അത് എവിടാ ഇറങ്ങുന്നെന്ന ആ ആഹ് എടുക്കേല്ല എല്ലാരുടെ എടുത്ത് ഒന്ന് ചോദിക്ക നോക്കിക്കൻ എല്ലാരുടെ അടുത്ത് ഒന്ന് ചോദ ക്കുന്നുണ്ട് ക്കറ്റ് ഉ പിന്നെ നിങ്ങടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ കൃഷി കൃഷിയൊക്കെയുണ്ടോ
ണ്ട് ഉം കൊറേ വല്യൊരു ഗാർഡൻ ഉണ്ട്
ആണോ ആ ആ ആ. പിന്നെ എന്തൊക്കെ കൃഷിയാ ഒള്ളത്?
അവിടെ പയറുണ്ട്, തക്കാളിയുണ്ട്, മത്തങ്ങയുണ്ട് പൂവയ്ക്ക്, വെണ്ടയ്ക്ക ചീരായിതെല്ലാം കൃഷി നടത്തുന്നുണ്ട്.
അതൊക്കെ യാരാ നോക്കി നടത്തുന്നേ അമ്മയാന്നോ?
ഞാനും അമ്മയും കൂടെ, ഡെയിലി ഞാനാണ് ജോലി ചെയ്യുന്നത് പഷെ.
ആ ആ ഹാ അതല്ല നീ അയിനെല്ലാം വെള്ളം ഒഴിക്കൊക്കെ ചെയ്യുവോ മഴയ
വെള്ളം ഡെയ്ലി വെള്ളം ഒഴിക്കും വളം ഇടും ആ.
ആ ആ ആ അ പിന്നെ ഞാനൊരു വട്ടം ഒരു വട്ടം ഞാൻ കേട്ടാ നിങ്ങളടെ വീട്ടിൽ തേനീച്ച വളർത്തലൊണ്ടെന്ന് ഒണ്ടോ അത്
തേനീച്ച വളർ യതല്ല പോറകിലത്തെ ഒരു വാങ്കുണ്ട് ഞങ്ങടെ തൊട്ടപ്പുറത്ത് ആ വാങ്കിന്റെ മണ്ടക്കായിട്ട് ങ്ങനെ വന്നതാ തേനീച്ച.
ആഹ്ഹ
പിന്നെയാണ് അവ തൊട്ടപ്പുറത്തെ വീട്ടി പണിയായപ്പോഴത്തേക്ക് അയിന്റെ സൗണ്ടൊക്കെ കേട്ട് തേനീച്ചഅയ്ന ത്തെ തേനെല്ലാം കുടിച്ച് തീർത്തിട്ട് തേനീച്ചയങ് പോയി.
ആ എന്നിട്ട് തേൻ കിട്ടിയോ നിങ്ങക്ക്?
തേൻ കിട്ടിയൊന്നുംല്ല. ഇനകത്ത് തേൻ ഇല്ലായിരുന്ന് തേൻ മൊത്തം തേനിച്ച് കുടി
അപ്പൊ എങ്ങനാ ത് തിന്റെ ആ സംഭവം നിങ്ങൾക്ക് കിട്ടിയോ എങ്ങനെയാ നിങ്ങളത് ചെയ്തെ?
അതിന്റെ ഞങ്ങള് വീടിന്റെ മണ്ടയ്ക്ക് കയറീട്ട് ഇതെല്ലാം ചെയ്ത് അപ്പഴാണെങ്കി
ഉം സൈഡീന്നാണെങ്കി ഒരാൾ വന്ന് തേനീച്ച ഇല്ലായിരുന്ന് അതിനാത്ത് ഒന്നോ രണ്ടോ എണ്ണം അല്ലാതെ വേറൊന്നും ഇല്ലാര്ന്ന്. ഉം ഉം ഉം നിങ്ങളെ വീട്ടില് കൃഷി വല്ലോണ്ടോ?
ഞങ്ങടെ വീട്ടില് കൃഷി വലുത വലുതായിട്ട് കൃഷിയൊന്നൂല്ല പിന്നെ ഒരു പേരയൊണ്ട്, ഒരു പപ്പായയൊ
ഉം
പിന്നെ ഞ് ഞ് ഇതുണ്ട് എ ഓ അതൊക്കെ ഒള്ളൂ. വേറെ വലുതായിട്ട് പിന്നെ വാ ന്ന് രണ്ട് വാഴയൊക്കെ ഉണ്ട്. പിന്നെ തെങ്ങുണ്ട് ആഹ ഇതൊക്കെ ഒ ള്ളൂ ഞങ്ങൾക്ക്. വലിയ കൃഷി ഒന്നും പയറുണ്ട് ണ്ടായിരുന്നു അത് പക്ഷെ ഇപ്പം പയറിന്റെ ഇതെല്ലാം വള്ളിയതെല്ലാം തീർന്ന് കഴിഞ്ഞപ്പം ആ വള്ളിയെല്ലാം അങ്ങ് അഴ്ക്കായി പോയി കഴിഞ്ഞു.
ആഹ് ആഹ
ആഹ് അങ്ങനെ ആ ഇപ്പൊ കൊറച്ച് പയറൊക്കെ ഇടണന്ന് വിചാരിച്ചിരിക്കുവ ഏഹ് പായറൊക്കെ ഇടണോന്നച്ച് ഇരിക്കുവാ. ആ മാങ്ങായുണ്ട്, ചക്കയുണ്ട് ചക്ക ഞങ്ങളടെ വീട്ടി കൊറെ ചക്ക വീ റ്റായിരുന്നു ഇ പ്രാവശ്യംആ ആഹ നിങ്ങക്ക് ചക്കയുണ്ടോ?
ആഹ ഞങ്ങൾക്കും ചക്കണ്ടായിരുന്നു ഞാനും കുറേ വിറ്റായിരുന്ന. ഉം കൊറെ രണ്ട്, മൂന്ന് ആഹ നാല് പ്ലാവ് ഉണ്ട്.
ആഹ് ആഹ് ആഹ് അന്നട്ട് അതെല്ലാം ങ്ങനെ ആക്കാര് വന്ന് വാങ്ങിക്കുവോ?
ആ ആൾക്കാാര് വന്ന് വായിക്കും. ഇഹ് ഇഹ് ഉം.
പിന്നെ വേറെന്തുവാ?
ഓ ഓ വേറെൊന്നും ഇല്ല എന്തൂടെ നിക്കുന്നു
ആഹ ആഹ ആഹ അപ്പൊ ചക്ക വിറ്റപ്പോ പൈസൊക്കെ കിട്ടിയാ ആ അതെന്താ ചെയ്ത്
ഏ അത് ഞാനാണെങ്കി അക്കൗണ്ടിലിട്ട്
ആണോ അക്കൗണ്ട് തുടങ്ങി തുടങ്ങിയിട്ട് ആഹ് ആഹ് ആ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ
ഗൂഗിൾ പേ ഇല്ല പക്ഷെ എ ടി എം കാർഡ് ഉണ്ട്
ആഹ ആ ആ ആ ഇ ഇപ്പൊ ഒരു ഗൂഗിൾ പേ കൂടെ ആ അക്കൗണ്ട് ഒക്കെ തുടങ്ങി അതിനകത്ത് ഒരു സേവിംഗസക്കെ ആക്ക ഏഹ് അതാ ഒരു ചെറിയ സേവിങ്സ് വേണം നമുക്ക് പെട്ടെന്നൊരാവ ശ്യം വന്നാൽ നമ്മുടെ മേൽ ആഹ് നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസൊക്കെ വേണ്ടേ ഏ അല്ല ആ ആ അത അല്ലാതെ പറ്റത്തില്ല നമ്മള് നമ്മള് ചില പൈസയൊക്കെ സംരംഭിക്കണം അതാ നമ്മള് പൈസ ഇല്ലാതായിക്കഴിഞ്ഞാ പി നമ്മള് ഒന്നും അല്ലാതായപ്പോ ചെറുപ്പം മുതലേ നമ്മക്ക് ചില പൈസ സേവിക്ക സേവ് ചെയ്യണം ഏ ആ അത് അതെപ്പോഴും പ്രത്യേക എല്ലാ പൈസായ വെറുതെ് മുട്ടായ മേടി ച്ച് കളയാതെ ഇച്ച് ഇച്ച് പൈസ എപ്പോഴും സേവ് ചെയ്യണം, കെട്ടോ ഇല്ല ആ ആഹ് ആഹ് അല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തും, ഭക്ഷണം ഏതാ
ഉം, മന്തി
മന്തി അയ്യോ മന്തി കഴിച്ച കൂടാ ഡോക്ടർമാര് വരെ പറയുന്നു മന്തി മന്തി കഴിച്ചുകൂടന്ന്, മന്തിയാണോ ഇഷ്ടം ആഹ ആഹ ആ എന്നാ ശരി എന്നാ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ എന്നാ
ആഹ ഓക്കെ ഓക്കെ ശെരി എന്നാ